കേൾക്കില്ലേ?
ആഹ് കേക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ
ഹസ്ബൻറ് ഇതാ ഇവിടെ ഖത്തറിലായിരുന്നു. ലീവിന് വന്നിട്ടുണ്ട് രണ്ടര വർഷം രണ്ടര മാസ
ഓഹ് ഓ ശെരി ആഹ് ആഹ്
ഉം ഉം
അത് ശരി.
ഒരു പോവാനായി മുപ്പാന്തി ജൂലൈ മുപ്പാന്തി പോകും.
ആ ആ അത് ശരി പിന്നെ ഇങ്ങെളെന്തെ വർക്കിനങ്ങനെ എന്തേലും പോവുന്നുണ്ടോ?
ഞാൻ വർക്കിന് പോകലുണ്ടായിരുന്നു എക്കൗണ്ടിംഗ് ആയിട്ട് വർക്ക് ചെയ്യൽണ്ടായിന്നു. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സെന്ററില്ലേ ഇണ്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ ഇപ്പം ചെറിയ കുട്ടിയായപ്പോ തൽക്കാലം നിർത്തി വെച്ചു.
അയ് ശെരി.
അത്യാവശ്യം സാലറി ഒക്കെ പത്ത് പന്ത്രണ്ട് ഉറുപ്യ സാലറി വാങ്ങൽണ്ടായിരുന്നു.
ആഹ്
അങ്ങനെ വാങ്ങി. ഒന്നേമുക്കാ പവനൊക്കെ അങ്ങനെ ജോലി ചെയ്ത് സമ്പാദിച്ചിട്ടുണ്ട്.
അത് ശെരി മാഷാ അള്ളാ ആഹ് പിന്നെ വേറെന്തെല്ലാ?
വേറെന്താ അങ്ങനെ പോകുന്നു.
ആഹ് ഇങ്ങള് എങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടാ?
ആഹ് യാത്ര ഇതാ വന്നാരെ ശേഷം റിസോർട്ടി പോയി. കക്കാടം പൊയില് റിസോർട്ട് പോയി അങ്ങനെ പോയി റിസോർട്ടുകളിൽ ഇങ്ങനെ പോവല്ണ്ട് എടക്കെടക്ക്. ഹസ്ബൻഡ് എവിടെ?
ഹസ്ബൻഡ് നാട്ടി തന്നെ പൊറത്തായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരു വർഷായിട്ട് ഇപ്പ നാട്ടി തന്നെ. അഹ് ഇപ്പ ഇവിടെ വാട്ടർ പ്രൂഫിന്റെ പണിയായിട്ട്.
വാട്ടർപ്രൂഫിന്റെ ആ ഓക്കെ ഓക്കെ മക്കളോ?
മക്കള് എനിക്ക് പിന്നെ മൂന്ന് മക്കളാ.
മൂത്താള് എട്ടില് പഠിക്കുന്ന്. രണ്ടാമത്തെ ആൾ ആറില് പഠിക്കുന്ന്, അതിന്റെ നേരത്തായെ ഉള്ള ആള് എൽ കെ ജി പഠിക്കുന്നു. അങ്ങപ്പ രണ്ടാമത്തെ മോന്. പിന്നെ ദർസിലാ ഹാഫിളാവാൻ വേണ്ടി.
ഹാഫിളാവാൻ ഓഹ് ഓഹ് ഓഹ് അങ്ങനെ. എന്റെ മോള് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മൂന്നുകുട്ടിയാളാണ് വലിയ മോള് ഒമ്പതാം ക്ലാസ്സില പഠിക്കുന്നത്. രണ്ടാമത്തെ നാലര വയസ്സായിട്ടുള്ളൂ മൂന്നാമത്തെ രണ്ടര വയസ്സുവായി.
ആ അത്ശെരി.
പത്ത് വർഷത്തിന് ശേഷം പിന്നെ ഇണ്ടായത്. കൊറെ ക്യാപ്പ് വന്നു നീണ്ട ക്യാപ്പ് വന്നു. അങ്ങനെ.
അത് ശെരി ആ എന്റെ മോള് മൂത്ത മോള് എട്ടിലാ പഠിക്കുന്നെ.
മം എട്ടിലില്ലേ, വീടൊക്കെ സ്വന്തമായിട്ട് വാങ്ങിട്ടില്ലേ?
ആഹ് വീടൊക്കെ സ്വന്തം തന്നെ. പിന്നെ ഞങ്ങളെ തറവാട് അടുത്ത് തന്നെയുണ്ട്.
ആ ആ ആ
തറവാട് മൂത്തച്ഛൻന്റെ പോരൊക്കെ അടുത്തടു
ആഹ് ആ ആ ഇവിടെ അങ്ങനെ തന്നെ തറ വാടുകളൊക്കെ അടുത്തടുത്ത്ണ്ട് ഏതായാലും വീട് സ്വന്തണ്. ഇങ്ങനെ കടം വാങ്ങീട്ട് ലോണൊക്കെ ഇടുത്തിട്ടാണ്ട് വീട് വെച്ചതാണ്. കുടുംബശ്രീന്നൊക്കെ ലിങ്കേജ് ലോണൊക്കെ എടുത്ത് അങ്ങനെ ആവശ്യങ്ങക്ക് ലോണ് കിട്ടുട്ടല്ലോ ഇപ്പൊ കുടുംബശ്രീകളിലൊക്കെ അപ്പൊ
ലോൺ
അങ്ങനെ ആ അപ്പൊ അങ്ങനെ അയല് എടുത്ത് ത്ത്ട്ട് നാലര ലക്ഷം ലോൺ എടുത്തിരുന്നു. വീട്ടി പിന്നെ വീണ്ടും എടുത്തു അങ്ങനെ അങ്ങനെങ്ങനെ വീട് വെച്ചതാണ് ലോൺ എടുത്താണ്ട് മാത്രം ഉണ്ടാക്കിയ വീട്
ആ നിങ്ങള് എങ്ങനെ എത്ര വർഷയിട്ട് വീട് വീട്എട്ത്ത് തൊടങ്ങിട്ട് എത്ര വർഷആയിന്
നാലു വർഷം കഴിഞ്ഞ് കുടുംബശ്രീയില് പല കുടുംബശ്രീൽ നിന്ന് എടുക്കും. ഇന്റെ കുടുംബശ്രീനെ താത്താന്റെ കുടുംബശ്രീന്ന് അങ്ങനെ വെടിച്ചിട്ട്ങ്ങനെ ഓരോത്തരുന്ന്
ആഹ് എന്നിട്ട് അത് വീടിയന് ശേഷം അടുത്തത് പിന്നെ എടുക്കുക ചെയ്യ
വീടിയേന് ശേഷം എടുക്കും അല്ലാതെ എടുക്കും വേറെല്ലോലെ കുടുംബശ്രീന്ന് മൂന്നാല് കുടുംബശ്രീന്ന് എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു സ്ത്രീകൾക്കൊ ഇതാണല്ലോപ്പതൊക്കെ ഒരു വളരെ ഉപ കാരായ ഒരിതാണല്ല ലിങ്കേജ് ലോണൊക്കെ
അതെ
മം മം
പിന്നെ വേറെന്തല്ലാ
വേറെന്താ അങ്ങനെ പോണ്ട് കൊഴപ്പൊന്നില്ല മഴയണ്ട്. മഴ നല്ല മഴ വരുന്നുണ്ട് ഇന്നാലിം ഇന്നൊക്കെ നല്ല മഴന്നെ ആയിരുന്നു
ആ ഇന്നലെ ഇന്നൊക്കെ നല്ല തോരാത്ത മഴയാന്ന്
ഉം ഇന്ന് കുറച്ച് ചോർച്ച ഉണ്ട് ട്ടോ ഇവിടെ
ആഹ് ഇവിടെന്ന് ഇന്ന് നല്ല ഇന്നലെ ഇത്ര ഉണ്ടായില്ല അപ്പൊ കൊറച്ച നേരം മുന്നേ ഭയങ്കര കാ ഏറ്റവും നല്ല മഴ എന്ത് ജാതി കാറ്റന്നറിയോ
ആ ഇവിടെ കുറവുണ്ടന്ന്
ആഹ ഭയങ്കര കാറ്റായിരുന്നു കാറ്റ് കണ്ട അപ്പ ഞാൻ വിചാരിച്ച മര കുടുങ്ങി വീണ് ചാ കാറ്റായിരുന്നു ആഹ്
എന്നാലും ഇപ്രാവശ്യം നല്ലണം മഴ കിട്ടിട്ടില്ല എന്നാലും കിട്ടുന്ന ഇതിരിച്ച് എങ്ങനെ വരണ്ട് അതൊരു നല്ലതാണത് ഉം കൊറവാണ് പറഞ്ഞിട്ടുണ്ട് ഉം പക്ഷെ ഈ മഴ ആയിരിക്കും നല്ലത് എന്താച്ച ആഹ പക്ഷെ ഈ മഴ പെയ്യുന്നോട് ഭൂമിക്ക് വെള്ളം നല്ലാം കുടിക്കും അങ്ങനൊരുതുണ്ട് പക്ഷേ ഒറ്റടിക്ക് കുത്തി ഒലിച്ച് പോണേന് ഇത് എല്ലായിടത്തും എത്തും അങ്ങനെരു
അതാണ് ഉം
കുടിവെള്ളമൊക്കെ വീട്ടില് കിണറൊക്കെ ഉണ്ടോ
ആഹ് കിണറുണ്ടേ ഞങ്ങള് കണറിലെ വെള്ളം തന്നെയ കുടിക്കുന്നത്
ആ ആ ആ
പിന്നാണെങ്കിലും പിന്നെ ചൂട് കാലത്ത് നമുക്ക് അങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നോ അങ്ങനെൊന്നും അതും ഉണ്ടായിട്ടില്ല ഇതുവരെ
ഇല്ലല്ലേ വെള്ളം മറ്റ് അങ്ങനത്തെ ഇതുംല്ലോ ഓ വെള്ളം എല്ലാം ഇപ്പോഴും ഉണ്ട വള്ളോ അങ്ങനെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമല്ല കിണറത്ത് നല്ല അ ശുദ്ധമായ കിണർ വെള്ളം തന്നെ ഉപയോഗിക്കണം വെള്ളൊക്കെ അത്യാവശ്യം നല്ലോണ്ട് ഉം ഉം ഉം ചില സ്ഥലത്തൊക്കെ പൈപ്പാണല്ലോ ഹൗസ് പൈപ്പ് കുടിവെള്ളൊന്നും ചെലോട്ത്തൊന്നും ഇല്ലല്ലോ
അല്ല ഇവടെ അടുത്തൊക്കെങ്ങനെ പൈപ്പിന്റെ വെള്ളം പോകുന്ന കാണാം ചൂടുള്ള സമയത്ത്
ആഹ്
പക്ഷെ നമുക്ക് ഇതുവരെ അങ്ങനെരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല
ഉം ഉം ഉം
ഉം അങ്ങനെ തന്നെ ആവട്ടെ
ഉം വേറെ ഫുഡൊക്കെ ഫുഡൊക്കെ രാത്രിയൊക്ക ങ്ങനെ ആക്കി വെച്ചതാണോ
ചപ്പാത്തി ആക്കണം
ചപ്പാത്തി ആഹ് അതന്നെ ഫുഡ് ചോറ് കഴിക്കില്ല ചപ്പാത്തിയോ പുട്ടോ വെള്ളപ്പോ അങ്ങനെന്തെങ്കിലും കഴിക്കും ഉം അങ്ങനെ രാത്രിക്ക് ഉം ഉച്ചക്ക് വേറെണ്ടാക്കും രാത്രിയക്ക് വേറെണ്ടാക്കും അങ്ങനത്തെ ഉചേത്തക്കറി കറി എന്തെങ്കിലും മീനോ ചിക്കനോ ഉണ്ടച് രാത്രിയ്ക്ക് പിന്നെ ദോശ അങ്ങനെ എന്തെങ്കിലുക്കെ ചുട്ടാൽ മതി
ആ അതെയെനെ ഉച്ചക്കൽത്തെ കറി രാ ത്രിക്ക്‌ ണ്ടെങ്കില് പിന്നെ കറി വെക്ക വെക്കലില്ല പിന്നെ ഇതുപോലെ ചപ്പാത്തിയോ അങ്ങനെന്തെങ്കിലും വെക്കാറ്ണ്ട് ആ പിന്നെ കറി ഇല്ലെങ്കില് രാത്രിയും കറിയും ചപ്പാ ത്തിയും എല്ലാണ്ടാവും
ആഹ് ഫുഡ് മാക്സിമം ചോറൊഴിവാക്കിയാല് രാത്രിയൊക്കെ നല്ലതാണല്ലോ അങ്ങനെ വിചാരിച്ച് അങ്ങനെന്നെ ചെയ്യണ്
ആ അങ്ങൻ തന്നെ ഇവടേംചെയ്യാറ്
സ്നാക്സോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടാക്കി കൊടുക്കോ മക്കക്ക്
എപ്പളെങ്കിലും എപ്പോളുംങ്ങനെ ണ്ടാക്കി കൊടുക്കാറില്ല എപ്പളെങ്കിലൊക്കെ പിന്നെ സ്കൂള് വിട്ട് വരുന്നസ അത് അന്നെ സ്കൂള് വിട്ട് വരുന്ന ദിവസം പിന്നെ ഞാൻ അങ്ങൻത്തസ് സംഭവങ്ങളൊന്നും കാണിക്കാലില്ല അപ്പൊ ഒരു ചോറു വെയ്ക്കൂലല്ലോ ഭക്ഷണം ചോറായാല് ഞാൻ ചെൽപ്പൊ രാവിൽത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കൊടുക്ക അല്ലാതെ ബേക്കറി ഐറ്റംസങ്ങൾ ഇങ്ങനത്തെ സ്നാക്സ് അങ്ങനൊന്നും ഉണ്ടാക്കാറില്ല ഇപ്പൊ അവര് ഭക്ഷണം കഴിക്കല്
ഇതിലേക്ക് ഹെൽത്തി ഫുഡ് മാത്രം കൊടുക്ക അങ്ങനൊരു ഇതിലായാല് ഏറ്റവും നല്ലതന്നെ എന്താച്ചാ ഈ എണ്ണക്കടികളൊന്നും ഇപ്പ വളരെ കൊടുക്കാതൊക്കെന്നെ ഇപ്പത മക്കൾക്ക് ഉം ഉം എ ല്ലെങ്കിലും കുട്ടിൾക്ക് പൂതി വരുമ്പൊ നമുക്ക് ഇണ്ടാക്കി കൊടുക്കും ചെയ്യണം
ആ അപ്പം മാത്രേ ഇണ്ടക്കാറുള്ളൂ
പിന്നെ നോമ്പൊക്കെ വരുമ്പോതൊക്കെ തന്നെല്ലേ കഴിക്കണ്ട്
കഴിക്കുന്നത് അ
ആ ആ അതന്നെ
എ ഇങ്ങനെ പോകുന്നു ഫുഡിഞ്ഞ് ണ്ടാക്കാന്ന് ക്കാണ് ചപ്പാത്തിക്ക് കൊഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തി പരത്തി ചുട്ട് ഇണ്ടാക്കിട്ട് വേണം പിന്നെ അധികരാത്രിയില് മക്കളെ പഠിപ്പിക്ക്‌ണ ടൈമിൽ ഫുഡ് ഒമ്പത് മണിക്കാണ് കഴിക്ക പക്ഷെ അതിന്റെ മുന്നെ മക്കളെ മ ചെറിയ മക്കളല്ലേ ഓലോരോന്ന് താക്ക നമക്ക് അവടെണ്ടാ ക്കാനുംതാക്കാനുള്ള ക്യാപ്പ് കിട്ടൂല ഓല് വാശിടി ക്കലും താക്കലും ഓലൊന്ന് വായിപ്പിക്കാൻ നോക്കുമ്പോത്തിന് പിത്തനാട്ടലും കരയലും തൊ പ്പ നേരത്തെ ഫുഡ് സെറ്റ് ആക്കി വെക്കും അങ്ങനെ നക്കും അങ്ങനെയൊക്കെ ചെയ്യുണു
അത് ശരി ഇവടിം അതന്നയ അവസ്ഥ
പഠിക്കോ മോളും പഠിക്കോ മോനോ മോളോ
മൂത്തത് മോള് ചെറ്ത് രണ്ടാൾക്കാരും മോനാ പിന്നെ ചെറ്തില് ഒന്നിനെ ഞാന് ദർസിലാക്കിക്കത് പിന്നെപ്പാ ഇ മോള് സിനിമ സ്വയഇര്ന്നങ്ങ് പഠിക്കും
പഠിക്കൂല്ലേ മോള കാര്യത്തില് നോക്കണ്ടാ ഇൻക്കും ഓള് സ്വന്തായിട്ട് പഠിക്കും
ഏ പിന്നെ എൽ കെ ജി പഠിക്ക്‌ന്ന മോനെ നോക്കിയാതി ഞാന്
ഓന് ഓനെ എൽ കെ ജീല് മോന് മോൻ പോണ്ട് പക്ഷെ എ യ്തൂണുല്ല വായിക്കിണുല്ല ഒന്നുല്ല്യ
ആ ഒ ചാല് ഓല് പിന്നെ ബുക്ക് അവടെ വാങ്ങിയേക്കും
ബുക്ക് വാങ്ങി വെച്ചിട്ട്ണ്ട് ബാക്കി ബുക്ക് മലയാള ബു ക്കും നോട്ട് ബുക്കുളൊക്കെ വാങ്ങി വെച്ചിട്ട്ണ്ട്
ആ അങ്ങനന്നേര്ന്നു മോന്റതും ബുക്ക് വാങ്ങി വെച്ചിട്ട്ണ്ട് പക്ഷെ ഇപ്പം ഇപ്പം ശനി ഞായറും ലീവാണല്ലോ അതൊണ്ട് ഈസ് സ്റ്റാൻഡിങ്ങ് ലൈൻ പഠിപ്പിക്ക്ന്ന്ണ്ടല്ലോ കുട്ട്യേളെ.
ഓഹ് ഓഹ്.
അപ്പൊ അത് സ്ക്വയർ നോട്ടില് വര്ച്ചിട്ട് അത് എഴുതി കൊണ്ട് ഭര്ച്ച് കൊണ്ടവാൻ പറഞ്ഞിട്ട്ണ്ട്. അപ്പൊ ഇന്നലെ ഞാന്പ്പ അത് ചെയ്ത് വെച്ചതാ. എപ്പളാ അവരെ മൂട് മാറ്ന്നേന്ന് പറയാൻ പറ്റൂലേ.
സ്കൂളിന്റെ കീഴില് ഇല്ലേലാണോ ചേർത്തിയത്? അതോ, പ്രൈവറ്റായിട്ടോ? പ്രൈവറ്റ് ആയിട്ട്, ഇംഗ്ലീഷ് മീഡിയം പ്രൈവറ്റ്. ഓഹ്. ഫീ ഒക്കെ എത്ര വെര്നെ അവ്ടെ?
അവടെ ഫീ പൊതുവേ കൊറവാ ഡൊണേഷൻ ഫീസ് ഇല്ല. മറ്റേ ഫീസ് ഇണ്ട്.
ആഹ് ആഹ്. അഎത്രേ വെര്ന്?
അത് മൂന്ന് മാസം കൂടുമ്പം മൂവായുർ പ്പ്യ അങ്ങനെ എന്തോ ആണെന്ന് തോന്ന്ണ്ട്. ഏഹ് നാലോ മൂന്നോ നാലോ അങ്ങന.
ഉം ഉം കുറവാണ്ല്ലേ. ഇവടെ ഫീയ് നന്നൂറ്റി സ്കൂളിന്റെ കീഴ്ല് ഇല്ലതാണ്. ഫീസ് നാന്നൂറ്റി എൻപത് ണ്ട്. പിന്നെ, ബസ് ഫെയറൂണ്ട് നാന്നൂറ്റി എൻപത്. അങ്ങനെ ആയിരത്തിന്റെട്ത്ത്ണ്ട് മ ക്ക് നിക്ക്ണ്ട് സാദാ സ്കൂളിന്റെ കീഴിലില് ഇംഗ്ലീഷ് മീഡിയം.
അത് ശെരി. ഇവടെ നല്ല പഠനവൂണ്ട് മോനെ ചേർ
ഉം ഉം പഠന്ണ്ട് ല്ലേ. നല്ലതാ ഉം ഉം പഠന ഉണ്ടായാ നമ്മക്ക് ച് ക്യാഷ് പോയാലും കൊഴ്പ്പല്ല.
അതെ. ആഹ് നിന്റെ മോളെ ഞാൻ അവ്ടേനി ചേർത്തിയത്. മൂന്നാം ക്ലാസ് വരെ മോള് അവടെയാ പോയേ. ആഹ് പ്പം നല്ല പഠനാണ്.
പഠനല്ല പ്പ പഠനം കൊറവാണ്. വല്യ ഒരു മെച്ചപ്പെ തോന്നില്ല്യ. ഇഞ്
ഇബടെ ഞാന് മോനെ മോളെ അങ്ങനാ ചേർത്തിയേ മോനിം ഞാൻ അവിടെയാ ചേർത്ത്യേ ആ ഒരു വിശ്വാസ് ത്തിലാ പിന്നെ ചെർതിനെ അവടെ ചേർത്തി.
ഓഹ് ഒഹ് ഒഹ്
ആഹ് പഠനംണ്ടാവിടെ.
അഹ്. ന്നാ ഓക്കെ